ആഹ്
ആഹ് കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തോന്നെയ്യന്ന്
ആഹ് ഇവിടെ വെറുതെ ചുമ്മാ ചാ ഓ സുഖം ചായാ യെക്കെ കുടി ച്ചിട്ട് ചുമ്മാ നടക്കാൻ എറങ്ങിയേക്ക്വായിരുന്നു
ആഹ് മഴയില്ലേ അവിടെ
മഴക്കാര് വെച്ചിട്ടുണ്ട് മഴ പെയ്തിട്ടില്ല പെയ്യൂന്ന് തോന്ന്ണു
ആഹ് ഇവിടെ എല്ലാം നല്ല മഴയാ ഇപ്പഴാന്ന് തോന്നത്
ആഹ് പിന്നെ ഇനിപ്പോ ഒരാഴച ട്ട് തന്നെവെക്കേഷൻ കഴിഞ്ഞില്ലേ ടൂറൊക്കെ പോയോ
ആഹ് ടൂറ് ഞങ്ങള് വെക്കേഷൻ ആയപ്പം രണ്ട് സ്ഥലത്ത് പോയിരുന്നു ഒന്നൊരുലോങ് ട്രിപ്പും പിന്നെ രണ്ട് ഒരു ദിവസം കൊണ്ട് പോയി വെരുന്നത്
ആ എവിടെയ്ക്ക്യാ പോയതപ്പൊ
ഞങ്ങൾ പോയത് ഇവിടെ ലോങ്ങ് ട്രിപ്പ് ആയിട്ടേക്ക് മൂന്നാർ റ് ഭാഗം മാത് കാഞ്ചാലി നടന്നൊക്കെ കൊറെ എല്ലാ സ്ഥലത്തൊക്കെ പോയി ആഹ് ഫ ഫാമിലില്ല ഹസ്ബൻഡും ഹസ്ബന്റിന്റെ ഒരു കൂട്ടാരനും അവരുടെ ഫാമിലി ഞങ്ങൾ രണ്ടും ഒരേ ഫാമിലി കൂട്ടര്ച്ചിട്ട് വരീട്ടോ ആഹ് ആ അങ്ങനെ പോയിരുന്നു ഇ. പ്പൊ വെക്കേഷൻ ആകുമ്പോഴല്ലേ ഇങ്ങോട്ട് എവിടെങ്കിലൊക്കെ പോവാൻ പറ്റത്തൊള്ളൂ
അതെ ഇനീപ്പ സ് സ്കൂൾ തുറന്നെനാ എല്ലർക്കും തെരക്കും കാര്യങ്ങളൊക്ക ആയിരിക്കും.
ആ സ്കൂൾ തുറന്ന ഒരു തെരക്കാണ്, പിന്നെ മക്കൾക്ക് ഒന്നും സമയം കാണത്തില്ല ആ എനിക്കും പിന്നെ അവ പിന്നെ ഒരു കാര്യങ്ങളും പിന്നെ എനിക്ക് ഇങ്ങനെ ക്ലാസ്സ്‌ എല്ലാ ഒണ്ട്, പി എസ് സിൽ ഇരുന്ന് ഞാൻ പോണം അതിന്റെ ക്ലാസ്സൊക്കെ ഒണ്ട്. ആ
ന്നിട്ട് ടൂർ പോയിട്ട് എങ്ങനെയുണ്ട്, സ് സ്ഥലങ്ങളൊക്കെ
ആ സ്ഥലങ്ങളൊക്കെ നല്ലത്, മൂന്നാറ് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്, പക്ഷേ വാഗമണിൽ പോയിട്ടില്ല. അതൊക്കെ കൊള്ളാം, അവിടുത്തെ പൈൻ പൈൻ ഫോറസ്റ്റ് അതെല്ലാം നല്ല രസോണ്ട് ആ പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജണൊക്കെ ഉണ്ടായിരുന്നു, അവിടെയും കേറി.
ആ ഗ്ലാസ് ബ്രിഡ്ജ്, അത് പുതിതായിട്ട് വന്നതാന്ന് തോന്നണു.
ആ പുതിയതായിട്ട് വന്നത്, അതൊക്കെ വന്നതിന് ശേഷം ഞാൻ ആദ്യായിട്ടാണ് പോണത്. ആ ആ
ഞാനും ഈ പറഞ്ഞ പോലെ ആ
ആ പറഞ്ഞോ.
ഞാൻ കഴിഞ്ഞ കൊല്ലം പോയത് മൂന്നാറായി രുന്നു
ആ ആ എങ്ങനെ ഒണ്ടായിര്
കൊള്ളായിരുന്നു, ഞാനൊരു വൺ ഡേ ട്രിപ്പ് പോലെ പോയതാണ്.
ആഹ് നിങ്ങളവിടുന്ന് കൊറച്ചേ ഒള്ളല്ലേ.
ആ ഞങ്ങടെ അവിടുന്ന് ഒരൂ നാല് അഞ്ച് മണിക്കൂറേ ഒള്ളൂ.
ആ ഞങ്ങളവിടന്ന് അങ്ങനെ തന്നെ ഒരു ആറ് മണിക്കൂറത്തെ യാത്ര ഒണ്ട്.
ആ
ആ പിന്നെ സ് സ്ഥലോല്ലാം കണ്ടിട്ട് വരണമെങ്കിൽ നമ്മള് സ്റ്റേ ചെയ്യാതെ പറ്റൂലല്ലോ.
ആ പറ്റൂല. ഞങ്ങള് പിന്നെ പിള്ളേരും ആ ഞങ്ങളുടെ ഒപ്പം പിന്നെ പിള്ളേരൊക്കെ ഇണ്ടായി. അതുങ്ങളെല്ലാം ഇങ്ങനെ നിർത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ടൈപ്പാണ്, അതുകൊണ്ട് ഞങ്ങള് നിന്നില്ല. അന്ന് ഒരുസം രാവിലെ ഇതുപോലെ ഒരു നാല് മണിയൊക്കെ ആയപത്തേക്ക് എറങ്ങി. ഒരു എട് എട്ട് മണിയൊക്കെ ആയപ്പത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു എന്ന് തോന്നുന്നു, പിന്നെ ഒന്ന് ജസ്റ്റ് കറങ്ങി എല്ലായിടത്തും പോയി പിന്നെ രാത്രിയായപ്പത്തേക്കും തിരിച്ചിങ്ങു പോന്നു.
ആ രാത്രി തന്നെ എത്തി അതെ പിറ്റേന്ന് വെളുപ് പകലായ
ത്തീനു അന്ന്‌രാത്രി ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയ്രുന്നു അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഇവിടെ പോയി. ഇകൊല്ലം എവിടെം പോവാൻ സമയം കിട്ടിയില്ല എനിക്ക് അവധി ഇണ്ടായിരുന്നില്ല പിന്നെ പോയില്ല
ആഹ് ഇപ്പഴ് പിന്നെ ഞങ്ങള് രണ്ടാമത് ഒരു ലോങ്ങ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് അപ്പഴാണ് ന്ത് ഈ പെട്രോളിന്റെ അങ്ങനെ പ്രശ്നം ഈ യുദ്ധം എല്ലാം ആയത് ആദ്യം പോയ സമയത്ത്അത് അത്രയൊരു പ്രശ്നം ഇല്ലായിരുന്നു ആഹ് പിന്നെ ഞങ്ങള് അതുകൊണ്ട് പിന്നെ ലോങ് ഒന്നും പിന്നെ
പോയില്ല ഉം ഉം ഇപ്പഴൊക്കെ പോവാൻ പറ്റുള്ളൂ അല്ലേ പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാ സാധനങ്ങൾക്കും- ഇപ്പൊ പൈസ കൂടുവല്ലേ
ആ ഗ്യാസിന് വില കൂടി ഹോട്ടല്ല് ആഹാരങ്ങൾക്ക് പുറത്ത് അങ്ങ് ദൂരോട്ടെല്ലാം പോയാ ഞങ്ങള് ഇവിടെന്ന് പോയവരെല്ലാം പറയുന്ന്‌ ഈ കേരളം വിട്ട് പോയാല് അവര്- തോന്നുന്ന പൈസയാണ്
മേടിക്കണത് എന്നാ ആ ടേസ്റ്റ് ഉണ്ടാവോ അതും ഇല്ല
അതും ഇല്ല ആ അതുകൊണ്ടാണ് പിന്നെ ഒരു ആ അതുകൊണ്ടാണ് പിന്നെ കേരളം വിട്ട്- പോവാത്ത ഊട്ടി അങ്ങനെയൊക്കെ പോകണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു കൊടൈക്കനാല് അ പിന്നെ അങ്ങനെ- ഹോട്ടല് കുറേ ദിവസം സമര - മരം അങ്ങനെയൊക്കെയല്ലായിരുന്നെ ഗ്യാസ് ഇവിടെയൊക്കെ ഒരുപാട് ഹോട്ടല് അടച്ച് ഉം
ഇവിടെ അടച്ചു കൊറെ ഹോട്ടല് നല്ല നല്ല ഹോട്ടലുകളായിരുന്നു. നമ്മള് ഒരു നേരം ഫുഡ് വെക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് - പോയി മേടിക്കണത് അവിടുന്നൊക്കയായിരുന്നു
ആഹ് ഇവിടെ നല്ല ടേസ് ആ ടേസ്റ്റ്ള്ള ഫുഡ് കിട്ടണ ഹോട്ടലിലാണ് അടച്ചത്. ചെറിയ കട ഏരിക്കും പക്ഷെ ക്കെ നല്ല ആഹാരങ്ങളായിരിക്കും.
ആഹ് അങ്ങനെ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്.
ആ അപ്പഴ് ഞങ്ങളും വല്ലപ്പോഴൊക്കെ അവിടന്ന് ഇങ്ങനെ സാധനങ്ങളൊ ഇപ്പ അങ്ങനെയാ ഇവർക്ക് ഈ മക്കൾക്ക് ഷവർമ്മ, ശവായ അതെല്ലാം ഇഷ്ടമാണ് അങ്ങനെ ഒരു ചെറിയൊരു കട ഉ ണ്ടായിരുന്നു. അതെല്ലാം ഈ പ്രശ്നം തുടങ്ങിയ പ്പോ തന്നെ പൂട്ടി.
തൂട്ടി ഗ്യാസ് കിട്ടണില്ല ല്ലോ ഗ്യാസ് ബുക്ക് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെല്ലോ കിട്ടണത്.
ആഹ് ഇപ്പോഴ് വീട്ടിലും കിട്ടാൻ പാടാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഗ്യാസ് എടുത്താ പിന്നെ അടുത്ത നാല്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ പ
ആഹ് അമ്മ പറയണ കേട്ടു വീട്ടില്.
ആ പിന്നെ ഹോട്ടൽല് ഇവിടെ അടുത്തുള്ളൊരു മാമിക് ഹോട്ടലുണ്ട് അവർക്ക് രണ്ടായിരം രൂപേരുന്നു ഇതന്നു ഗ്യാസിന് ആ സെയിം എമൗണ്ട് സെയിം കിലോ തന്നെ ഗ്യാസ് കിട്ടണത് പക്ഷെ ആയിരം രൂപയുടെ കൂടി മൂവായിരം രൂപ ആയി ആഹ
ഇത് എന്റെ അമ്മേനെയും ഇതുപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കടയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണെ അമ്മക്കും അതുപോലെ ഗ്യാസ് പിന്നെ നമുക്ക് വീട്ടിലത്തേക്കും ഗ്യാസ് വേണം അതിനും ഗ്യാസ് വേണം അപ്പൊ ഭയങ്കരം ബുദ്ധിമുട്ടായിരുന്നു
ഉം
പിന്നെ കുറെേ നാളത്തേക്ക് നിർത്തി വെച്ച ച്ച് പിന്നെല്ലാം ശരിയായി പിന്നെ അടു ട്ടുപു കൂട്ടി അല്ലാണ്ട് വേറെ നിവർത്തിയില്ല അടുപ്പ് വെച്ച് പിന്നെ അടുപ്പത്തായി ഉണ്ടാക്കലൊക്ക
ആ ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇപ്പ കൊറല്ല ചോറ് മാത്രേ മറ്റേത് അടുപ്പി വെക്കത്തുള്ളുയിരുന്നു പിന്നെ ഇപ്പഴ് വെക്കേഷനും കൂടെയല്ലേ മ അത് പ പഠിക്കാനും പോവാത്തത് കൊണ്ട് ആ നമ്മള് ആ കൊറേ മീൻകറി അങ്ങനെയുള്ള കൊറ്ച്ച് ഉള്ളി തന്നെ ആയി
വെക്കും ആഹ് അടുപ്പില് വെക്കുമ്പോ പിന്നെ അതിന് വേറൊരു ടേസ്റ്റ് വാണ്
അട് അത് തന്നെ ഞാനും പറയാ വന്ന് അടുപ്പിലുവെക്കുമ്പോ പണ്ടത്തെ നല്ല ചേച്ചി ഈ എറച്ചിയെല്ലാം അടുപ്പില് വെയ്ക്കണ നമ്മളീ കുക് പ്പിവെക്കണ അധികം ടേ റ്റ് ഉണ്ടാവില്ല ഉം ബീഫ് ഫ് ചിക്കനൊക്കെ വാങ്ങിച്ച് പക്ഷെ അടുപ്പിൽ വെക്ക്‌ണേ വേറൊരു ടേസ്റ്റാണ് നമ്മളെയെക്കെ ചെറിയ കാലത്തൊക്കെ മിക്ക്യ ഉള്ളത് അടുപ്പിലായിരുന്നു ഇപ്പയല്ലേ ഗ്യാസ് എല്ലേ എറങ്ങിയത് മ് ഇപ്പ പണ്ടത്തെ കാലം എല്ലാം മാറി പണ്ട് ഇപ്പ നം എന്റെ ചെറിയ സമയത്ത് ഉമ്മയെല്ലാം കൂടുതൽ അടുപ്പില് ഗ്യാസ് എൻ ഞാനെല്ലാം വലുതായി പത്താം ക്ലാസ്സിലെല്ലാം ആയിട്ടാ വാങ്ങിച്ചത് പക്ഷെ ഇപ്പ ഗ്യാസ് കിട്ടാനില്ലപ്പോ ഇല്ലാത്തപ്പോ അവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉപയോഗിച്ച് ശീ ശീലം ആയി പോയെന്ന്
ക്കെ ഉണ്ട് അവർ ക്ക്‌ ഒരസുഖോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പ അസുഖം കൂടുതലാണല്ലോ വർ
ആഹ ഇപ്പൊ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും വരണ് പക് പക്ഷെ മനുഷ്യന് അസുഖങ്ങൾ അതേപോലെ ഓരോ പുതിയ അസു സുഖങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും
അത് തന്നെ ഓരോ കണ്ടുപിടുത്തങ്ങളും ആ കീട്ടണോ ഓരോ അസുഖങ്ങൾ പുതിയത് വന്നോണ്ടിരിക്ക്‌ണേ
ആ അത് തന്നെ ആ പ്പം ലോകം പുരോഗമിച്ചെങ്കിലും മനുഷ്യന്റെ ആയുസ് പണ്ടുള്ളവരെല്ലാം ഒരുപാട് വയസ്സുവരെ ജീവിക്കുവായിരുന്നു
അതെ ഇപ്പ അതൊന്നും ഇല്ല
ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ഒരു അറുപത് എഴുപത് വയസ്സു വരെ തന്നെ ആവറേജ് ഉം ഇവിടെയൊക്കെ എല്ലാം കൊറേ പേര് ഈ കോവിഡ് സമയത്ത് അറ്റാക്ക് വന്ന് മരിച്ച് നാല്പ്പത് വയസ്സിനകവുള്ള ആളുകളെല്ലാം
ഉം
ഉം
കോവിഡ് വന്നായിരുന്നോ
ഓ കോവിഡ് വന്ന് ആ സമയത്തായിരുന്നു മോളെ ഡെലിവറി
ഓ
കോവിഡ് വന്ന് കോവിഡ് വാർഡിൽ കിടന്ന് അന്നൊരു ശ്വാസംമുട്ട് പിടിച്ചാറ് കഴിഞ്ഞ വർഷം വരെയും ഒരുപാട് ബുദ്ധിമുട്ടി ആഹ്
കോവിഡ് വന്നേ പിന്നെ എല്ലാർക്കും അസു അസുഖങ്ങളാണ്
ആഹ് അത് തന്നെ കൊ നല്ല ശ്വാസംമുട്ടെന്ന് വെച്ചാൽ ഓ എപ്പഴും ഇൻഹേലർ ഉപയോഗിക്കണം പിന്നെ അലർജിൻ്റെ ഇതുപയോഗിക്കണം പൊടിയടിച്ചാൽ തുമ്മൽ വന്നാൽ അപ്പം ശ്വാസംമുട്ടായി
ആ എനിക്ക് ഈ പറഞ്ഞ പോലെ കോവിഡ് വന്നേ പിന്നെ ശ്വാസംമുട്ടാണ് എപ്പഴും
ആ പിന്നെ വാക്സിൻ എടുത്തപ്പോ ഒന്നുടെ കൂടിയതേ ഒള്ളൂ അല്ലാ എനിക്ക് കൊറഞ്ഞേന്നുയില്ല കെട്ടോ ആ അത് തന്നെ ശെ ശരീ ഇല്ലാത്ത ശരീരം വേദന കഴപ്പ് എല്ലാം ഇണ്ട് ഉം അപ്പം എഹ് പണ്ടുള്ളവരെ എൻ്റെ ഉമ്മാരെമാരെക്കാലും അസുഖ്വാണ് എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കേണെങ്കി ഓരൊക്കെ ഇപ്പഴും ആരോഗ്യത്തോടെ ഓരോന്നെല്ലാം ചെയ്യും
അതെ ഒരു കൊഴപ്പോ ചെയ്യാണ്ട് വെറുതെ വാക്സിന് എടുത്തവർക്കാണ് പാണി കിട്ട്യേത
ആഹ് അത തന്നെ ഇവിടെ എടുക്കാത്തവരാണ് ഞങ്ങളെ വീടിന്റെ ഔട്യെക്കെ ഒരുപാട് പേര് എടുത്തില്ല അന്ന് അവരെ അവരെയെല്ലാം ഞങ്ങള് ഞങ്ങ അ പറഞ്ഞ് ബെസ്സി കേറ്റൂല ഇനി പ്രശ്ന്വാണ് ഗൾഫി പോകാൻ പറ്റൂല അങ്ങനെ അവരെല്ലാം ഗൾഫിലും പോയി എല്ലായിടത്തും പോയി അവർക്കൊരു ഒരു പ്രശ്നവുല്ല ഒരെണ്ണം എടുത്തില്ല
എടുത്ത നമ്മൾക്കാണ് പ്രശ്നം വന്നത്
നമ്മളാണ് മണ്ടര് അന്ന് എന്തെല്ലാം ആളാ പറഞ്ഞെ പഠിക്കാൻ പോകാൻ പറ്റൂല കോളേജിൽ പോയാൽ അവിടെ അഡ്മിഷൻ കിട്ടൂല ആ കാർഡ് കാണിക്കണം അങ്ങനെ കുറെ നിയമങ്ങളുണ്ടായിരുന്നു
എല്ലായിടത്തും അത് ചോയ്ക്കും
ഉം ആ ഇതിന്റെ ഇപ്പം ആ ഇത് നമ്മളെടുത്ത് അതിൻ്റെ ഇത് ഏതില് എടുക്കണമെന്ന് പോലും എനിക്ക് ഇപ്പം അറിഞ്ഞൂടാ അന്നൊരു മോദിയുടെ ആ മോദിടെ ഫോട്ടോ വച്ചൊരു ഇതൊക്കെ നമുക്ക് തരോല്ലോ നമ്മളെ ഫോണില് അതൊന്നും ഇപ്പൊൾ എങ്ങനെ എടുക്കണന്ന് പോലും അറിഞ്ഞൂടാ
അതേ
ഊം
പിന്നെ വേറെന്തൊക്കെയാ
ആ വേറെ ഇങ്ങനെ സ്കൂള് തുറക്കുന്ന പെരുന്നാളിന്റെ ഒക്കെ ഒരു തിരക്ക് തന്നെ
തയ്ച്ചോ?
ആ അടുത്ത വ്യാഴാഴ്ച ബുധനായിരുന്നു വരാനുള്ളത് അപ്പൊ എന്തോ അവരിങ്ങനെ പിറ കാണും അപ്പൊ അവർക്ക് വ്യാഴാഴ്ചയാണ് വന്നെന്ന് അങ്ങനാവുമ്പ എല്ലാട്ത്തും റ്റാരുന്നു
രണ്ടു ദിവസം അവധിയുണ്ടെന്ന് പറയണുണ്ടായിരുന്നു പക്ഷെ ഇരുപത്തേഴ്, ഇരുപത്തെട്ട്
ആഹ് ബാങ്ക് അവധി പിന്നെ ഉം അങ്ങ് ഇവർ മോന് പള്ളിയിൽ അവധി കിട്ടും പിന്നെ സ്കൂള് തൊറന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ രണ്ടു ദിവസത്തെ അവധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാധിക്ക പറ്റൂല്ല ഇനി സ്കൂള് തുറക്കുമ്പഴേല്ലേരു അവധികൾ ഇതാ ഉം ഉം ആഹ്
എന്നാ ശര് ശരി എന്നാല് ഞാൻ പിന്നെ വിളിക്ക്യാ ഓക്കെ